ആഹ എന്തൊക്കെയുണ്ട്
സുഖായിട്ട് പോണു
ആ യ്യ് ന്നാളെന്തോ ചെടിച്ചെട്ടി എന്തോ ഇളച്ചനോ ആരോ ചെടിച്ചട്ടി
ആഹ് പിന്നെ ആ ഞാനെ ഇതേ പോലെ എന്റെ കെട്ടിയോൻ ഇങ്ങനെ വല്ലാണ്ടെ ചെടിനോടൊന്നും താല്പര്യമില്ല ട്ടോ ച്ചങ്ങനെ ഞാൻ മേടിക്ക്ണേനോടൊ ഞാൻ ഉണ്ടാക്കുന്നേനോ ആൾക്ക് വിരോധല്ല പക്ഷെ ആളതിന് ക്യാഷ് മുടക്കിക്കണ്ട്
ആഹ് ചെയ്യൂല അത് ഓല്ക്കൊരു ഓവർ എക്സ്പെൻസ് ആണ് അത്ഇവിടെ
ആ ഓവർ എക്സ്പെൻസ് ആണ് ഓര് പറയും അത് ന്താണ് എന്ന് പറയും അപ്പ ന്നേരെ മറിച്ച് എളച്ചൻ നേരെ ഓപ്പോ സ് മൈൻഡ് ഓന്റെ വീട് പണി നടന്നുകോണ്ട് ണള്ളൂ പിന്നെ നിലമ്പണി കഴിഞ്ഞിട്ടില്ല ക്കിന് ഓന് മുറ്റ ആദ്യം വെട്ടി റെഡിയാക്കി ഓന് ഗാർഡന്റെ പരിപാടികൾ സ്റ്റാർട് ചെയ്തിട്ടുള്ളു
ഓ അയ് ശരി ആഹ അത് ഓരോരുത്തരും ഓരോ പ്രകൃതാണ്
ആ അതും മുട്ടത്തെച്ചത്ര മറ്റേ ചട്നിക്കാടിലും പ മറ്റേത് ല്ലല്ല അപ്പൊ അത് റെഡ് കളറ് കൂടി ആവുമ്പോ ഒരു വെറൈറ്റി ആയി കിട്ട അപ്പൊ ഞാന് ഓ ഓന് ഓന്ക്ക് ആസിമന്ന്റെ വലിയ ട്ട അത്യാവശ്യം മീഡിയം സൈസ് നല്ല വലിപ്പല്ല അത്യാവശ്യം അതുള്ളത് അപ്പൊഒരു ഓഫറൽുണ്ട് കാരണം ലെ ഒന്നിച്ചിട്ട് എടുക്കുമ്പോ കിട്ടുന്നുണ്ട് എഴുപത് രൂപുള്ള ഒന്നിന് പറാ
അതെ ലെ മേ ഓ സിമെന്റി അപ്പൊ അതെങ്ങനെയാ അത് എവിടെയാണ് അവിടെ എടുത്താണോ അതോ അങ്ങനെ
ആ കൊറച്ച് കൊറച്ചു കഴിഞ്ഞ ഒരു അരമണി മണിക്കൂർ ദൂരം അര മണിക്കൂർ മുക്ക മണിക്കൂറിന്റെ അടുത്ത്ണ്ട് ഓര് കൊണ്ടന്ന് ഇറക്കി തരണ ച്ചിട്ട എടുക്കയാണെങ്കിൽ പറണോ അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ ഓനെ അങ്ങെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എനിക്കൊരു അ നന്റെ കയ്ൽന്ന അതന്നെ ഉള്ളൂ എമൗ വല്യ ഉണ്ടായില്ല ഇപ്പൊ തൊണ്ണൂരു പത്തെണ്ണം കൂടി പറഞ്ഞാൽ മതിയായിരുന്നുന്ന്
അതെല്ലെ എനിക്ക് നല്ല ബം പക്ഷെ എനിക്ക് എന്താ വച്ചാല് ആ വൈറ്റ് ഞാൻ എന്താ ഓർഡർ ചെയ്ത തന്നെ മുറ്റത്ത് വെക്കാനല്ലേ
മുറ്റത്ത് വെക്കാന് മുറ്റത്ത മതിലിയും മതിലിമ്മയും വെക്ക എനിക്ക് ന്ക്ക് മതിലിമ്മേൽ പോഗൺ വിലാസ
ആ ആ നല്ല ഭംഗിയുണ്ടാവും ആ കൊറെ കളേഴ്സിങ്ങനെ താവുമ്പോ നല്ല ഇപ്പ ഇപ്പ മ യായണ്ടോ പക്ഷെ ഒരു കുറച്ചങ്ങട കഴിയുമ്പോം ആ ആ അത് മേലേ ഇണ്ടാവൂല നല്ല പൂക്കളുണ്ടാവും ഇവിടെണ്ട് ഞാൻ ഞാൻ വാങ്ങിച്ചല്ലേ എൻ്റെ എൻ്റെ സിസ്റ്ററോടെ നല്ലോണം ചെടികളണ്ട് അവളടുത്ത് പോര് ഇപ്പ എല്ലാ സധനം പത്തനംമുല്ലക്കൊരു നാനൂറ്റി അങ്ങനെയൊക്കെണ്ട്
ഓ അങ്ങനെ ഇണ്ടാവൂലേ എന്തൊരു ഭംഗിയടിന്റെ പ പത്ത മണികളടുത്ത് ഒരു ഒറ്റ വെറൈറ്റി ആ തട്ടുള്ളതാണ് ആ റോസ് കളറ് അത്ങ്ങട്ട് ദുഷ്യയായി അതിലേ ഫുള്ള് പൂത്ത് നിക്കണണ്ട് അപ്പൊ കാണാൻ നല്ല ഭ
അതെ അയശരി ഇവിടെ ഒന്നുയില്ല ആ പക്ഷെ അവളടുത്ത് എല്ലാ സാധനവുണ്ട് എന്നിട്ട് ഞാൻ ഇവടെ ആദ്യം നല്ലോണം കൊണ്ടുവന്ന് വെച്ചിരുന്ന് പക്ഷെ ഇവിടെ എന്റെ വീടിന്റെടുത്ത് കുറച്ചടുത്തന്നെ പക്ഷെ എന്താ പറയാ പിന്നെ ഒന്നും ഞാൻ വെച്ചി എന്താ വെച്ചാല് ഇവിടെ ഓരോന്ന് നമ്മളയിങ്ങനെ അതിന്റെടയില് എന്തെലും പണി നടുക്കും അല്ലെങ്കി താറാവ് അല്ലെങ്കി ഓരോന്നോരോന്നായിട്ടിങ്ങനെ വെറുതെ അപ്പ എനിക്ക് മടിയായി പക്ഷെ നല്ലോണണ്ട് ബോഗൺ വില്ല ഒരു പത്തിരുപത്തഞ്ച് കളറൊക്കെണ്ട് നല്ല നല്ലോണം ചെ ചെടികളണ്ട് അവള് നല്ലോണം നോക്കും ചെയ്യും
ആ എനിക്കും അങ്ങനെ തന്നെ നോക്കണത് ഭയങ്കര ഇഷ് പത്ത് ചട്ടി അങ്ങനെ ഓർഡർ ചെയ് പന്ത്രണ്ട് ചട്ടി കൊണ്ടുവന്നീന്നൊന്ന് ഒരു ചട്ടി പൊട്ടിയതയിരുന്നു
അതെ
ആ അതിന് പൈസല്ല അപ്പോരു എക്സ്ട്രാ എറങ്ങാൻ വേ ഇവിടെത്തുമ്പേക്ക് തട്ടി മുട്ടി പൊട്ടിയല്ല വിചരിച്ചിട്ട് മ്മ് ആ അങ്ങനെ പതിനൊന്നെണ്ണം ഇണ്ട്പ്പ എൻ്റെ കയ്യില് അതില് ഞാന്
ഉം
ണ്ണം വരിക്ക് വെച്ചിട്ട് അതില് ഗോൾഡൻ അരേലിയ ഉണ്ടല്ലോ
ഉം ഉം ഉം
ഏലിയ അത് വാങ്ങിച്ചിട്ട് അത് വെച്ചു അതിന്റെ പ്ലാൻ കേൾ - ക്കൊന്നിന് അൻപത് രൂപയാണ് ചെറിയ പ്ലാന്റുകളണ് അത് വെച്ചു ആരെണ്ണം വരിക്കായിട്ട് പിന്നെ അതേപോലെ ഒരു അഞ്ച് കല ത്തിയ വാങ്ങിച്ചിട്ട് എന്റെ കെട്ടിയാനോട് ഞാൻ എന്റെ സ്വാമി കഴിഞ്ഞിട്ടതാണ് ഒരു കോട്ടിയാട് പോലെ ഇണ്ട് നമ്മളെ വീട് ഇറങ്ങണവടം ഒന്ന് കോട്ടിയാട് അല്ലേനും ഇന്ന് അങ്ങേര് പറകോളൊക്കെ ആയിട്ട് ആ ഭാഗത്തും ഗ്ലാസിട്ടിട്ട് നമുക്കട ചെടിട വെക്കാനുള്ള നമ്മളൊരു വെച്ചിട്ടുണ്ട് സ്പെയിസും കൊടുത്തിട്ടുണ്ട് അതിലെ ആളെന്താ കാട്ടിക്കണേ കുറച്ച് മെ റ്റില് നറച്ച് ന്നിട്ടയിന്റെ മോള്ള് പച്ച കളർ മറ്റേതില്ലേ ആ ഗ്രാസ് അതങ്ങട് ആ ഷീറ്റ് കൊണ്ടന്ന് വര വിച്ചിക്കണ് അവിടെ
അതെ അതാത് അപ്പം ഉം അയിന് പോട്സിലാക്കിട്ട് ഇങ്ങെ വൈറ്റ് പോർസിലാക്കിട്ട് വെച്ചൂടെ
വൈറ്റ് പോട്ട് പോട്ടില്ലെടി കലാത്തിയ ഉണ്ടാവൂല
ആ കലാത്തിയ ഉണ്ടാവൂല വേറെന്തെങ്കിലും ചെടികൾ കലാത്തിയ പോ അല്ലെങ്കിൽ പിന്നെ ആർട്ടിഫഷ്യൽ പ്ലാന്റ് വച്ചുടെ അത്ഇങ്ങനെ അകത്താണോ അതോ ഉള്ളിലല്ല
ആ പുറത്താണ് ആന്നേച്ച് കഴിഞ്ഞാല് പുറത്ത് നമ്മ ക്കൊരാർച്ച് പോലെയാണ്. ശരിക്കും കണ്ടുകഴിഞ്ഞ നമുക്കൊരു കാർപോർ ച്ച് പോലൊക്കെ തോന്നാണ് പക്ഷേ കാർ പാർക്കിയ്യാൻ ഉള്ളത്ര സ്പെയിസങ്ങട് ഇൽ ഇല്ല്യേനു അങ്ങനെ ഒരു ബോക്സ് പോലെയാണ് സിറ്റ്ഔട്ടിന്റെയും ഇങ്ങനെ പിന്നിലെ റൂമിന്റെക്കെ ഇടയിലായിട്ട് ഇങ്ങനെ ചെറിയൊരു ഭാഗാണ് ആ അപ്പൊ
അങ്ങനെ അപ്പൊ പിന്നെ അവിടെ സാധാ നല്ല ആ പ്ലൈ പ്ലാൻസെന്നെ വെക്ക ല്ലേ
ആ അപ്പൊ ഞാന് കലാത്തിയെ വാങ്ങിച്ചിട്ട് വെച്ച് അവ്ടെ
ആ ഇപ്പൊ അതൊക്കെ ചെയ്തോ
ആ അത് ചെയ്തു കലാത്തിയെ വാങ്ങിച്ചു വെച്ചു ഇതേ പോലെ ചെടി ചട്ടി വേട്ച്ചു അരേലിയ വേട്ച്ചു ഇപ്പൊ അപ്പൊ ഒക്കെ ഞാ പറ ഞങ്ങനെ മേടിച്ച പറയും ഞാൻ വേട്ച്ച് ക്ക്ണു കേട്ടോ ഇങ്ങളെ പൈസക്കല്ല ഇന്റെ പൈസക്കെ അനക്ക് പിരാന്ത് പറഞ്ഞപ്പ പറഞ്ഞ രണ്ടു ദിവസം മുന്നേ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടീട്ട് ക്യാഷ് ഇട്ടന്നു എനിക്ക് ഓല്ക്ക് പിന്നെ ബ്രസീലിന്റെ ഫാൻ ഫാൻസിന് ഇവിടെ ആ അപ്പൊ അത് ഇവന് കൊടു കൊടുക്കോണ്ട്ടൊ പറഞ്ഞുകാണ്ട് എനിക്കിട്ടെന്ന് പൈസ ഇട്ടന്ന് ആ ആ കൊടുക്കോണ്ട് പർഞ്ഞിട്ട് അപ്പ അമ്മൾതക്കൊരു ഓ വർ എക്സ്പെൻസ്ല് അല്ലെ ചോയ്ച്ചപ്പം ചെലവാക്ക എന്തിന അത് വെറുതെ ഒരു ആവശ്യ ല്ലാതെ ഞാൻ കൊറച്ച് പ്എന്റെ എന്റെ മനസ്സിലുള്ള സന്തോഷം എൻജോയ്മെന്റ്ക്കെ ക്ക ഞാൻ നോക്കണ്ടേ പറഞ്ഞന്ന് ഇന്നോടൊരു വാക്ക്ട്ടോ അപ്പൊ ഇന്നോട് പറഞ്ഞു അന ഞാൻ പറഞ്ഞ അപ്പൊ ഇബനി ഏളാച്ചം പിന്നീെ വിളിച്ചു ഓന് മണ്ണാർക്കാട് ഇങ്ങനെ പോണണ്ട് ചെടി ഇണ്ട് അവിടെ നല്ല ഓഫർ ല് ഇണ്ട് ഞാ അനക്ക് എന്തെങ്കിലും വേണോ ചോ ചോയ്ച്ചിട്ട് ഓൻ വിളിച്ച് ഇനിക്ക് അപ്പൊ ഞാന് ഇങ്ങനെ പറഞ്ഞ കലാത്തിയും മലേലിയും വേണെന്ന് പറഞ്ഞ് അത് കൊണ്ടന്ന് എന്നങ്ങിട്ട് ഇത് പിന്നെ അപ്പൊ ഞാൻ പറ വിളിച്ച, പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞൂ ക്കുന്നുട്ടോ ഓനോട് കൊണ്ടാരൻ പറ അനക് അപ്പഴും പറഞ്ഞു ഞാന് നിങ്ങളെ പൈസ അല്ല നിന്റെ പൈസ അല്ല നടക്ക് പിരാന്താണ് പറഞ്ഞ് അപ്പം പറ ഇന്റെ പൈസൽ ഞാൻ നയി നയിച്ച്ണ്ടുമ്പോ എനിക്കൊരു എൻജോയ്മെന്റ് എന്ന് തോന്ന സംഭവങ്ങൾ ഞാൻ ചെയ്യും അതല്ല എന്റെ ഒരു സന്തോഷം പറഞ്ഞ
ആ അതെ ആ തിരിച്ചു പറഞ്ഞു
തിരിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു
ആഹത് നന്നായിതല്ല ഞാനും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൊട്ട് ചെയ്ത് വെക്കുംനമ്മള് അത് ഇപ്പോ ഇപ്പോ അല്ല കുറച്ച് കഴിഞ്ഞട്ട് എറിയാൻ വേ വിചാരിച്ചിട്ടെ
എറിയാന്ന് വെച്ചിട്ട് അല്ലാതെ നടക്കൂലലെ ഓന്റെ കൈയിൽ യെല്ലന്തേലും പിടിച്ചു നിൽക്കണെങ്കിൽ അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെ- ഇപ്പോ ഇനി ഇരുപത്ദിവസത്തിനുള്ളിൽ ആള് നാട്ടിലെത്തും വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് ന്നഅവിടെ സമ്മയ്ക്കൂല വരുന്നെന്റെ മുന്നേ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഓരോടെ അഭിപ്രായം ഉണ്ടാവില്ല ഇനിപ്പോഎനിക്ക് കൊറച്ച് ഇഷ്ടികകൾ കിട്ടണം ഇഷ്ടികകൾ കിട്ടിയിട്ട് ഒരു ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ ചെയ്യാനുണ്ട് അങ്ങനെ കെട്ടാനുണ്ട് ഇങ്ങനെ ആർച് ഒന്നും കൂടി ഉണ്ട് അവിടെ കെട്ടിട്ട് അതില് മറ്റേ മറ്റേറെഡ് കലാത്തിയാ ഉണ്ടല്ലോ
ആഹ്
അത് വാങ്ങാണ് ആക്കണം വിചാരിച്ച് വീടിനോട് ചാരിട്ട തന്നെ ആൾക്ക് ഭയങ്കര ടെൻഷൻ ആണ് വരവ് വേന്റെ ച ഇതിന്റെ നമ്മളെ തറമക്ക് വേരറങ്ങോ ആ എന്തെങ്കിലും പറ്റുവോ ആ പക്ഷെ നമ്മള ഈ കലാതിയന്റെവേര് ഇപ്പോനര് നര്നര്പോലത്തെ കുഞ്ഞു വേര് കളല്ലേ അതൊന്നും കുഴപ്പില്ല നമ്മള്ട്രീഅവ്ണ വല്യ കാനു യുജിനിയ അങ്ങനത്തെൊക്കെ പ്ലാന്റുകൾ വെക്കാതിരി ഇന്നാ മതി
അതെ അതെ അപ്പളേ വേര് പിടിച്ച് പൊട്ടാതി ഇരിക്കുള്ളൂ അല്ലെങ്കി വിണ്ടൊക്കെ കീറും വല്ല്യ താ വേരുകളക്കാമ്പഴേ ഇത് നാര് വേര്കൾ എപ്പഴും അങ്ങനത്തെ സാധനങ്ങളാവുമ്പോ വല്ല്യ പ്രശ്നങ്ങളൊന്നും ഉ
വല്യ പ്രശ്നല്ല്യ
പക്ഷെ നമുക്ക് ചെടികള് ഇണ്ടായി കഴിഞ്ഞാ നല്ല രസാ പൊറത്തില്
വെക്കാൻ വെച്ച്ക്ക്ണ് ഇഞ്ഞി അതൊ ഒ സെറ്റ് ആയി കിട്ടണം സെറ്റ് ആയാലേ അയിൻ്റെ ഭംഗി ഇണ്ടാവൊള്ളു
ഉ
ഉം ഞാൻ പേടിച്ചിട്ട് പിന്നെ അത് വെച്ചി ട്ട് വേഗം അവടെ മെറ്റല് ഇട്ട്ക്കേന്നു ആ മെറ്റല് അയൻ്റെടി കുഴി സെൻറർ ഭാഗങ്ങനെ ഒഴിവാക്കിട്ട് അയിൻ്റെ ചിറ്റോറ ഇട്ടോട്ത്ത്ക്ക്ണ് അല്ലെങ്കി ഇഞ്ഞി ഇന്റെ ചൊമരമ്മക്ക് റ്റെ തളി ചളി അത് തെർച്ചൂന്നർഞ്ഞ് ങ്ങാണ്ട് ഇഞ്ഞി അടുത്തത് ഇൻ്റെ മെക്കട്ട് കേർ പറഞ്ഞരും
ആഹ് അല്ല നമുക്ക് ആ ശരിയ പക്ഷ എന്ത പറ്യ നമുക്ക് ചെടിയക്കെ ഇണ്ടാക്കി കഴിഞ്ഞു കാണുമ്പളേ നല്ല നമുക്ക് പിന്നെ ഇങ്ങനയ്മക്ക് നോ അഅ് ക അഅ് കാണുമ്പോഴക്കെ ഒരു സന്തോഷാ
തന്നെ മനസ്‌ക്കൊരു സമാധാനാ പിന്നെ അപ്പൊ ഇളച്ചനോട് ഇൻ്റെര്ത്ത് എ മറ്റേ അത്ണ്ടല്ലോ എവർഗ്രീൻ ഇണ്ടല്ലോ നമ്മളെ ങ്ങെ ഹാങ്ങിങ് പ്ലാന്റ് ചട്ടിയിലിട്ടെയ്‌ഞ്ഞാ നല്ലോണം തൂങ്ങിട്ട് വരും ആ പച്ച അപ്പൊ ഓന് അറഞ്ഞു അതൊ ട്ടോ ഫേഷനായ്ക്ക്ണു പക്ഷെ ഇൻക്ക് അഅ് ഇഷ്ടാണ് ഇക്ക് വീട്ങ്ങനെ നറഞ്ഞ് ചെട്യേള് കാണണം ഞാനിങ്ങിട്ട് നാല് പോട്ട് വേടിച്ചു മീഷോന്ന് ഇന്ന്ട്ട് അങ്ങനെ ഇൻ്റെട്ത്ത് എവർഗ്രീന് ഇഷ്ടം പോലെ ൺ അത് കൊടുത്ത്ക്ക്ണ്
ആഹ് അയ്ശരി അത് എങ്ങനെ എന്താ പറയാ അതൊക്കെ ഞാന് ഈ പെര വീട്ണ്ടാക്ക്ണ സമയത്ത് ഞാൻ പറഞ്ഞ് ഹുക്ക് എത്ര ഇട്ടു ഹുക്കില്ലാതെ പറ്റൂലാന്ന് അപ്പം പിന്നെ പറഞ്ഞു ഫ്രണ്ടില് സിറ്റ്ഔട്ടിന്റെ അവടെ മൂന്ന് ഹുക്ക് അത് മതിയോ അപ്പൊ ആ എല്ലോട്ത്തും ഇട്ടോളി ഇടാൻ കഴി ണോട്ത്തൊക്കെ ഇട്ടോളി അർഞ്ഞ് അന്നിട്ട് വീട് ഇട് ത്താ സമയത്ത് ഈ പറഞ്ഞ പ്ലാന്റ് ഇണ്ടല്ലോ അത് അയിന്റെ ഒരു വയലറ്റും ഉണ്ട് ഒരു ഗ്രീന് ഒക്കെ ഇണ്ട് അപ്പൊ അത് നല്ലോണം ഇങട്ട്ണ്ടായി ട്ട് അത്ങ്ങട്ട് തൂ ക്കിഒക്കെ ചെയ്ത്ട്ടോ പിന്നെ എന്തോര് കാര്യം വന്നപ്പം അത് അത്ങ്ങനെ കുറേ കഴിഞ്ഞാല് നമ്മള് എടക്ക് ഇട്ത്ത് നോക്കണം ഒ ച്ചി ആ ഇനി വരും
അതൊക്കെന്ന് പറഞ്ഞാല് ഒരു ആറ് മാസം അതിനൊക്കെ വെലി ഇതോള്ളൂ നമ്മള് ആ ഒരു നേരത്തി പിന്നെ അത് കഴിഞ്ഞാ നമ്മള് ആ അതന്ന് പറിച്ചെടുത്തിട്ട്
ഉം ആ റിപ്പോർട്ട് ചെയ്യണം ആ അത് ശരി അത് ഭയങ്കര മടിയാണ് ഇൻക്ക് എനിക്കങ്ങനെ കാണുമ്പോ നല്ല ഉഷാറാണ് എന്നിട്ട് പിന്നെ ഇപ്പ എല്ലാഓക്കും ഇപ്പൊന്നാരെ അടുത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ഉക്ക് വക്ക് തേയലില്ലായിര്ന്ന് ഇപ്പം എന്താ പറയാ ഉക്കോണ്ട് ഉക്കാവെടെ ആ ഉക്കുമേ ഒന്നുല്ല ആ ഫോട്ടൊക്കെ എടുത്ത് ഞാന് അതൊക്കെ കളഞ്ഞും പോയിട്ടോ മക്കളും ഇങ്ങനെ കളിച്ച് പിന്നെ കൊ തൊടിയിലൊക്കെങ്ങനെ നടന്ന് പിന്നെ അവിടെ ഇവിടെയും പൊട്ടിക്കിടക്കുമ്പോ ഞാനതൊക്കപാടെ പ്ലാസ്റ്റിക്കിന്റെ അവിടെ കൂട്ടി അത് വെക്കും ചെയ്യും പിന്നെ ഈ ഹരിദകർമ സെ
അങ്ങനെ തന്നെല്ല അങ്ങനെ കൊടുക്കും ചെയ്യും അങ്ങനെ പോവെയും ചെയ്യും പിന്നെ ആ ഇപ്പ എനിക്ക് അയ്നോടൊരു പ്രാന്താ എനിക്ക് എന്തിനയ്ടൊരു പാഷന് വന്ന് കഴിഞ്ഞാ പിന്നെ എനിക്കത് ക വെയ്റ്റെയ്തിട്ടില്ലെങ്കില് എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാ ഒറ ക്കം വരില്ല നമുക്ക് പറഞ്ഞില്ലേ ഒ അറിയില്ലേ ആ സ്വപ്നാണ് ഇൻക്ക് ഇൻക്ക് എന്തെങ്കിലും ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്കത് നടന്നിരിക്കണം അതിന് വേണ്ടി ഞാൻ എ എത്ര എഫേട്ട് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല എത്ര തായാലും വേണ്ടില്ല അതിന് വേണ്ടി ഞാന് പിന്നെ എത്ര എഫേർട്ട് എടു താൻ തയ്യാറാക്കാരം അയ്ന്റെ ശരീരം കൊണ്ടാണെങ്കിലും മനസ് കൊണ്ടാണെ എന്താണങ്കിലും നമ്മള് ഒന്ന് വിചാരിചാ എനിക്കത് നടക്കണം
ആ അയ് ശരി ആ പി ആ ഓക്കേടാ